ഹലോ
എവിടെയാണ്
ഞാൻ ത കോളേജിലെത്തി ഇയോ?
ഞാനും കോളേജില ഒരു സുഖയില്യ ക്ലാസ് ഒക്കെ തുറന്നന്നു ഒരു സുഖയില്യ പക്ഷേ ക്ലാസൊന്നും
അത് ശരി ബോറാണ് ക്ലാസൊക്കെ?
നല്ല ബോറാകും ഒന്നും മനസ്സിലാവില്ല ഒക്കെ കിളി പോയ മാതിരിയാവും.
അയ് ശരി, അപ്പൊ ജന്താ കാട്ട ടൈം പോവാൻ.
അതിപ്പം ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും മിസ്സിനെ അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല.
അങ്ങനെയല്ല ബോറടി കിണ സമയത്ത് നീ എന്താ ചെയ്യാ ക്ലാസ്സില്ലാത്തപ്പോന്ന്
ക്ളാസില്ലാത്തപ്പോ എന്താ, ഫോൺ ഇങ്ങനെ നോക്കും, ചിലപ്പോ സ്റ്റോറി വായിക്കും അങ്ങനെ. ൻ്റെ തുണി
സ്റ്റോറി വായിക്കോ ഫോണിലോ?
ആ ഫോണില് ഒരു ആപ്പ് ആ പ്രതിലിബില്
ആഹ അയില് പിന്നെ എല്ലാ ടൈപ്പും ഉണ്ട്ല്ലേ എല്ലാ ജോണറും ഉണ്ടാവൂലേ.
അതില് ഇങ്ങനെ ഓരോ ഇതായിട്ടല്ലേ കൊടുത്തണ, അപ്പൊ ഇങ്ങന ഇരുന്ന് വായിക്കുന്ന നല്ലതാ തോന്നിയ
ഉം ഞാനിങ്ങനെ വിചാരി എനിക്ക് വായിക്കണം വായിക്കണംന്ന് പക്ഷെ അതങ്ങട് നടക്കണില്ല എന്താണാവോ?
അത് ഹെ വായിക്കാത്തോണ്ടാണേ വായിച്ചു നോക്കി കഴിഞ്ഞാ നമ്മുക്ക് രസം പിടിച്ച് നമ്മള് വായിക്കും
അതെല്ലാരും പറയണണ്ട് അതെല്ലാരും പറയണണ്ട് വായിച്ച് തുടങ്ങിയ അതിലങ്ങോട്ട് നമ്മള് ലയിച്ചു പോകുന്നു നമ്മള് ശരിക്കും സിനിമ കാണണേക്കാ രസാണ് വായിക്കുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ. എന്താന്നാറില അയിലോട്ട് ഞങ്ങട്ടെ എത്തിയിട്ടില്ല
ആ മുന്നൊക്കെ വായിക്കായിരുന്നു ലൈബ്രറി ബുക്ക് എടുക്കാൻ പോകും പത്തിലൊക്കെ പഠ കിബണ്ടാവല്ലോ
ആഹ്
അപ്പൊ അവിടെ പോകും ബുക്ക് എടുക്കും എന്നിട്ട് അവിടുന്ന് കൊറച്ച നേരം ക്ാരംോർഡൊക്കെ കളിച്ചിട്ട വീട്ട ന്നിട്ട് അങ്ങനെ വായിക്കാനൊക്കെ ഇരിക്കുവോ
ഉ
ഏ പക്ഷെ പ്ലസ് ടു ഒക്കെ എത്തി ആ വായനൊക്കെ പോയി പിന്നെ നമ്മക്ക് പഠിക്കാനുള്ളതൊക്കെ ആയില്ലേ മലയാളം അങ്ങനെയൊന്നുംല്ലേ
പക്ഷെ ഞാാന് ചെറുപ്പത്തിൽ എനിക്ക് തോന്ന എനിക്ക് വായനാശയിലെ മല വല്ലാതെ കുറവാണ്ന്ന് വേണെ പറയാ പക്ഷെ എടുത്തതാണെങ്കലോ ബി എ ഇംഗ്ലീഷ് പറയണോ എല്ലാ നോവൽസും കവൈതിയും കഥയൊക്കെയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടാവും ബുക്ക് എടുക്കും രണ്ട മൂന്ന് പേജ് വായിക്കുന്ന അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാ പിന്നെ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് പോവു എന്താന്ന അറിയില്ല
അതിന് അപ്പൊ അത് വായിക്കാൻ തോന്നുമ്പോ വായിക്കാ അത് കഴിഞ ഴിഞ്ഞാൽ നമ്മക്ക് ബോറടി ടുത്ത് വെക്ക എന്നിട്ട് പിന്നിം തോന്നുമ്പോ അത് വായിക്കാ അല്ലാതെ ഒറ്റടിക്ക് വായിക്കണന്നൊന്നുംല്ല
ആഹ് ചിലപ്പോ അതായിരിക്കാം എന്റെ റീഡിങ്ങിന്റെ പ്രശ്ന ആയിരിക്കാം ആ ഒരു എന്താ പറയാ ഘടനയുടെ പ്രശ്ന ആയിരിക്കാൻ ചിലപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ട് ഇപ്പൊ ഈ വായനവാരൊക്കെ ആയത് കൊണ്ട് ഇങ്ങനെ ഓരോ ക്ലാസ് കിട്ടൂല്ലോ വായിക്കണം വായി യിച്ച ഇങ്ങനെ അനുഭവങ്ങൾ കിട്ടുന്നൊക്ക ഓരോ ക്ലാസ് കേൾക്കു ബോ അപ്പൊ ഒരു മോട്ടിവേഷൻ വരും ആ വായിക്കാം നമുക്ക് നീ തുടങ്ങാ തോനും എന്നിട്ട് രണ്ടു സമയം ഞാൻ വീണ്ടും പഴയ പോലോ എനിക്ക് അതിനോടുള്ള ഇൻടറ്രസ്റ്റ് വീണ്ടും പോകും
ഇൻറ്രസ്റ്റ് ഇല്ലാത്ത വായിക്കണ്ടാ അതാവും നല്ലത്
പക്ഷെ എന്നാലും നിന്റെ എക്സ്പീരിയൻസ് എന്താ വായിച്ചേന്റെ
കൊറ നന്നായിട്ട് തോന്നും അവര് എഴുത്തൊക്കെ ഉണ്ടാവൂലേ എല്ലാവരും വേറെ വേറെ എഴുത്താവും പക്ഷെ ഇപ്പൊ ആ അന്നത്തെ പോലെ ബുക്കക്കെ ഇപ്പ ലൈബ്രറിക്ക ഉണ്ടാവല്ലോ കോളേജില് അപ്പൊ അവിടെൊക്കെ പോകും ബുക്ക് ഇങ്ങനെ എടുക്ക പക്ഷെ നമുക്ക് വായിക്കാണ്ട ഇൻട്രസ്റ്റ്ങ്ങൾ പോവും ബുക്കത്തെ ഇൻട്രസ്റ്റ് പോകും പക്ഷെ നമ്മള് ഫോണില് വായിക്കുമ്പോ നല്ല രസമായിട്ട് നമുക്ക് തോന്നും അത് എന്താണറിയില്ല
ആഹ് ശെരിക്കും അതായിരിക്കാം നമുക്ക് നമ്മുടെ കയ്യിൽ സാങ്കേതിക വിദ്യയുടെ ആ ഉപയോഗം കൂടുതലായത കൊണ്ടായിയിരിക്കാൻ ചിലപ്പോ ഈ ബുക്കിനോടുള്ള ആ ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ലേ ഇന്നാലും നീ വായിക്കുന്നുണ്ടല്ലോ ആ ഒരു ശീലം മുന്നോട്ട് കൊണ്ടോണ്ടല്ലോ എന്തായാലും നല്ലതാണത്
ആ അത് അതെന്റെ ഹോബിായിട്ടാ ഞാൻ കണക്കാക്കി ശീലല്ല പക്ഷെ വായി വായിക്ക്ണ നല്ലതോ പറയും ഇങ്ങനെ വായിച്ച കൊണ്ടിരിക്കയാ അതന്നെല്ലേ
ചെലെ റിലാക്സേഷൻ ആണല്ലോ കാരണം കൊറേ പേര് എന്തൊക്കെ ഈ ഫോണ അടി ട്ടായിട്ട് എന്തൊക്കെ അസുഖങ്ങൾ വരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ വായനാ ശീല എത്ര നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്കും ഒക്കെ
ആഹ് നല്ലത് അത്രയ് ല്ല ലൈബ്രറി പോയിട്ട് നമ്മള് ബുക്ക് എടുക്കല്ലോ ബുക്ക് ഇട്ട് രണ്ട് പേജ് നോക്കുമ്പോക്ക് നമുക്ക് ബോറടിക്കും അതെന്താന്നറിയില്ല സാധാര ഫോണ് വായിക്കും നമ്മള് അങ്ങനെ ഹെ പെട്ടെന്ന് പോവല്ലോ വായിച്ച് കയ്യും ഇപ്പെ ബുക്ക് ലാവു അപ്പൊ നമ്മള് ഇങ്ങനെ നോക്കി നോക്കി അതാണോന്ന് അറിയില്ല അപ്പൊ ബുക്കിനോട്ള്ള ഇൻട്രസ്റ്റ് പോയി
എനിക്ക് തോന്നുന്നത് എന്താന്ന അറിയോ ഈ ബുക്ക് എന്ന പറയുമ്പോ കൊറച്ച് പഴയ ഹ് സ്റ്റൈല് ആയിരി റൈറ്റിംഗ് ആണെങ്കിലും അവിടെ കഥകളാണെങ്കിലും പഴയ ആൾക്കാർക്ക് യോജിച്ച രീതിയിലായിരിക്കൊലോ ഇണ്ടാവ നമുക്ക് എന്ന് പറഞ്ഞ ഇപ്പത്തെ ഈ ഒരു ജനറേഷനെ പറ്റി ഇതൊക്കെ നമ്മുടെ ഫോണില് തന്നെ കിട്ട്ണ് ണ്ട് ഇപ്പൊ നിംന വിജയ അങ്ങനെ ആ ഒരു എഴുത്തുകാരി ഇണ്ടല്ലോ അവിരുടെ ഒക്കെ ബുക്ക് നല്ല എല്ലാ ഇപ്പത്തെ ജനറേഷനിൽ നിലനിൽക്കുന്ന ഒന്നാണല്ലോ കാരണം നമ്മ ക്ക് പറ്റുന്ന കഥകളാണ് അവർ ഉൾപ്പെടുത്തണ്ത്
ആഹ് അത്പ്പോ വേറെ ഇണ്ടാവല്ലോ റാം കെയർ ഓഫ് ആനി ഇന്ത്യ അങ്ങനത്തെ ഒരു ബുക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവര് വായിച്ചിട്ട്‌ റിവ്യൂ ഇടുമ്പോ അതൊക്കെ നല്ല രസമായി തോന്നീട്ട് അങ്ങനെ വായിക്കലുണ്ട്
ആഹ് ശരിക്കും നമ്മള് ഈ ഒരു പ്രായത്തില് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ബുക്ക്ന്ന് പറഞ്ഞ ഇപ്പം നമ്മുടെ മൊബൈയ്ല് കിട്ടുന്നതാണ് അതുകൊണ്ടായിരിക്കാം ലൈബ്രറിൽ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ ത്തെ ആൾക്കാരുടെ ആ ഒരു അനുഭവങ്ങളും അതൊക്കെയ അല്ലേ കൊടുത്തിരിക്കുന്നത് അല്ലെ
ആഹ് നമ്മളക്കെ ഇങ്ങനെ ഇപ്പോ ആയി അപ്പൊ നമ്മടെ താഴുള്ളവരൊക്കെ എങ്ങനെയാവും ആ കാലഘട്ടൊക്കെ എങ്ങനെവും വായിച്ചില്ലങ്കിൽ
ആലോയിക്കേണ്ട ആവശ്യല്ല അവര് ആകെ വായനന്ന് പറഞ്ഞാ ബുക്കിന്റെ ഉള്ളില് മാത്രം ആയിരിക്കാം അതായത് പാ പാഠപുസ്തകം പുസ്തകങ്ങളുടെ ഉള്ളില് മാത്രം ആയിരിക്കും അല്ലാണ്ടുള്ള ഒരു പുറമെ ഉള്ള ഒരു വായന എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കാരണം അവർക്കി ഇപ്പോ തീരെ അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവും ഇല്ല കാരണം റീൽസും ഷോർട്സും ഒക്കെ കാരണം,
പക്ഷെ ഇതുകൊണ്ട് മാത്രം നമുക്കൊരു അറിവായില്ലല്ലോ. വായന വേണ്ടേ. വായന ഇല്ലാതെ എന്ത് നമുക്ക് എന്താ അറിവാ കിട്ട്ണ്. പക്ഷെ അതാ അറിയില്ല ബാ പിള്ളേർക്ക് അറിയില്ല, അത് അങ്ങനെ കിട്ട്ണെന്ന്. നമ്മള് പറഞ്ഞ് കേട്ടിട്ടേള്ളൂ.
അതെ അതെ. നമ്മളീ ഈ മലയാളത്തില് കുറെ പേർക്ക് ഇപ്പോഴും വായിക്കാനും, സ്പെല്ലിങ് മിസ്റ്റേക്, കിള്ള എഴുതാനൊക്കെ കാരണം, ചിലപ്പോ ഇതൊക്കെ ആയിരിക്കും. ഈ വായനാശീലം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ലല്ലോ എല്ലാർക്കും ആ വാക്കിനോടുള്ള ഒരു പരിചയം ഉണ്ടാവും. അക്ഷരങ്ങളോടുള്ള ഒരു ബന്ധം ഉണ്ടാവും.
ഞാനിപ്പം ബി എ ഇംഗ്ലീഷ് എടുത്തിണ്ട്. പക്ഷെ, നമ്മള് മലയാളം ബുക്കല്ലേ വായിക്കണ്. ഇംഗ്ലീഷ് അല്ലല്ലോ. അപ്പൊ ഇംഗ്ലീഷ് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ കുറച്ച് പാടാവും. പക്ഷെ ഇംഗ്ലീഷ് വായി ക്ക്ണം എന്നുണ്ട്. പക്ഷെ ബുക്ക് എടുക്കുമ്പോ നമുക്ക് അത് തോന്നില്ല.
എന്നാ പ്രതിലിപി തന്നെ നോക്കി നോക്ക്. പ്രതിലിപി പോലെ വേറെ ഏതങ്കിലും ആപ്പ് ഉണ്ടോ നോക്കി നോക്ക്. ഇംഗ്ലീഷ യിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ അതിനനുസരിച്ച് നോക്കാലോ. ആഹ് അങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറിസ് ഒക്കെ വായിച്ചോക്ക്. നിനക്ക് എന്തായാലും അയിനോട് ഇൻറസ്റ്റ് ഇണ്ടല്ലോ. അപ്പൊ നീയത് മുന്നോട്ട് കൊണ്ടു പോ. ആ ശിലം നിനക്ക് എന്തായാലും ഗുണേ ചെയ്യുള്ളൂ.
പത്രൊക്കെ വര്ത്ത്ണ്ടോ വീട്ടിള് മറ്റേ.
ഏ
പത്രം
ഇൽ എവടെ. പത്രം ഒക്കെ വരുത്തല് നിർത്തിയിട്ട് വർഷങ്ങളായിരിക്ക്ണ്. ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോക്കേ തോന്നുന്നു പത്രം വീട്ടില് വരുത്തിയായിരുന്ന്. അതിനു ശേഷം പത്രം ഒന്നുല്ല. നമുക്ക് എന്തേലും ന്യൂസ് സ് വാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണില് കിട്ടും. പിന്നെ പത്രം നമ്മൾ ആരും വാങ്ങൂല്ല, വായിക്കൂല്ല. പിന്നെ വല്ല പ്രോജക്ട്, ആഹ് പിന്നെ വല്ല പ്രോജക്ട് ഒക്കെ ഉണ്ടെങ്കിലാ ആയിരിക്കും, പത്രത്തിന്റെ ആവശ്യം ഉണ്ടാവുക.
ആഹ് അതാണ് പ്രശ്നം. നമ്മളൊന്നും നോക്കണ്ല്ല. നമ്മളെല്ലാം ഫോണ് കിട്ടൂന്ന്ച്ച്ട്ട്. നമ്മള് മിണ്ടാതിരിക്കുന്നു. ഇപ്പൊ വീട്ടില് കിട്ടും. പക്ഷെ, പത്രം ഞാ ഇടക്കാണ് വായിക്കുള്ളൂ. എപ്പോഴും വായിക്കൊന്നില്ല. അപ്പൊ കോളേജക്ക് നേരത്തെ വരുന്നോണ്ട് വായിക്കില്ല. പക്ഷെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പോർട്സങ്കിലും എടുത്ത് വായിക്കാറുണ്ട്.
അതെ എന്റെ അനിയ ത്തി പക്ഷേ ഇതേപോലെല്ലാട്ടോ. അവൾക്ക് അവളെന്നേക്കാട്ടി ചെറുതാണ്, പുതിയ ജനറേഷനാ ണെന്ന് ണ്ടെങ്കി പോലും അവൾക്ക് വായനാശീലം എന്നെക്കാട്ടിലും ഉണ്ടെന്ന് വേണീ പറയാം. അവള് അവളുടെ സ്കൂളത്തെ ലൈബ്രറിൽ പോയിട്ട് ബുക്കെടുക്കും. ആൾക്കാവശ്യള്ള കാര്യങ്ങള് ഇപ്പൊനി, ഈ മാസികകളൊക്കെ ഉണ്ടാവൂല്ലോ, ഈ ജനറൽ നോളേജിന്റൊക്കെ. അതൊക്കെടുക്കും, വായിക്കും. ഈ പത്രാണെങ്കിലും അവളിപ്പോൾ സ്പോർട്സ് അതായത് വീട്ടിലെന്തായാലും, ഈ സ്പോർട്സിനെ കുറിച്ച് അധികം ചർച്ച ചെയ്യും. പിന്നെ ഞങ്ങളും. കാരണം ഏഹ് ഏട്ടന്മാരോ അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾക്കിതാ യിട്ട് വലിയ ബന്ധല്ല. പക്ഷെ ഇൾക്കാണെങ്കില് ഫ്രണ്ട്സിന് മുമ്പില് പിടച്ച് നിൽക്കുവേണം. സ്പോർട്സായിട്ട് എന്തെങ്കിലൊക്കെ പറയാൻ വേണ്ടീട്ട്. അപ്പോ അവള് രാവിലെ, ഫസ്റ്റ് ട്രിപ്പിന് പോവും. എന്താ ഓഫീസിൽ പോകും. പത്രം എടുക്കും വായിക്കും. എന്നിട്ട് ഈ സ്പോർട്സിനെ കുറിച്ച് പറയണല്ലോ, ഇത് ബാക്കിയുള്ളവരുടെ മുമ്പിലൊന്ന് പിടിച്ച് നിക്കാൻ വേണ്ടിട്ടാണെങ്കി പോലും, അവള് അവളുടെ അറിവ് പുതുക്കണണ്ട്ന്ന് വേണെങ്കിൽ പറയാം. എന്നിട്ട് അമ്മ എപ്പോഴും പറയും. അന്നെ കൊണ്ട് പണിയെടുക്കാനേ സാധിക്കുള്ളൂ. വേറെ ഒന്നിനും പറ്റൂലാന്ന്.
ആ കുട്ടീനെ കണ്ടു പഠിക്കാൻ പറീല്ലേ.
അതെ അവളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക് റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ന്നെ പല കാര്യങ്ങളും, എനിക്ക് പി എസ്സിക്കെ ഞാൻ നോക്കണ സമയത്ത്, ഒന്ന് വേണ്ട. ഞാൻ ഗൂഗിളിനോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അവളോടൊന്ന് ചോദിക്കും. അവക്ക് അറിയണേല് പിന്നെ ഗൂഗളിനോട് ചോയ് ക്കേണ്ടാവശ്യല്ലല്ലോ കാരണം അവളത്രയും അപ്ഡേറ്റഡ് ആണ് എന്തോ അവൾക്ക് എന്നും അതേപോലെ നി
ഇനിപ്പൊ അവൾക്ക് നല്ലതല്ലേ കുട്ട്യോളൊക്കെ ചെലോര് ലീവിങ്ങനെ എന്തേട്ടും നല്ലതാണ്
അത് ശരിയാണ് അതെ നീ എന്തായാലും വായന മുടക്കണ്ട ഇനി വായിക്കി എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവൂല്ലോ പിന്നെ അങ്ങനെ ചെറുതായിട്ട് എഴുതാൻ തൊടങ്ങ് അത് ഭാവിയീൽ നല്ല ഉപകാരം ഇണ്ടാവും ഇപ്പൊ നമ്മുടെ സോഷ്യൽ
എഴുതാന്ണ്ട് പക്ഷെ നമുക്ക് മടിയല്ലേ എഴുതേയില്ല അങ്ങനൊക്കെയൊരിതാണ്
നീ എഴുത് ഇന്നാനമുക്ക് നല്ലതാണ് കാരണം നമ്മള് സോഷ്യൽമീഡിയയിൽ ഇട്ടാത്തെന്നെ നമുക്ക് എത്രെ ലാഭണ്ടാക്കാ
ആ അപ്പൊ ഒരു ഫൈസ് ഒരു വീഡിയോ കണ്ട് ഫേയിസ്ബുക്കില് ഇങ്ങനെ ഇട്ടപ്പോ എന്തപറയാ കി നമുക്ക് ഇതിനെടയ്ക്കൊരു ഇത്ണ്ടാവൊല്ലോ ക്ലാസ്സ് ഉണ്ടായിരുന്നില്ലേ വായനോ കേട്ടിലേ അയിലാരിസ് സാറ് പറഞ്ഞില്ലേ ഡയറക്ടറാണ് റൈറ്ററാണെന്നൊക്കെ അപ്പൊ അവരൊക്കെ അങ്ങനെ എഴ്തിയാ അയാളെന്താണ് റൈറ്റിങ്ങില് അത്രയും ഇൻ വോൾവായിട്ടെ എഴുതീണ്
ആ അപ്പൊ പിന്നെന്തായാലു അയിനൊരു റിസൾട്ട്ണ്ടാവും നമുക്കെ നീ എന്തായാലും കണ്ടിന്യൂ ചെയ്യത് അഹ് ചെലപ്പോ നിനക്ക് ലാഭം ഉണ്ടാക്കിയാലെങ്ങാനും ഈ റാംക്കിറോപ്പാന്റ് പോലും മുന്നോട്ട് പോയാലോ
അങ്ങനെ ചിന്തിക്കായിരുന്നു പക്ഷെ മടി കാര്ണം ഒന്നിനും പറ്റെണില്ലേ അതാ പ്രശ്നം
ശരി എന്നാ നമുക്ക് പിന്നീട് സംസാരിക്കാ ഇതിനെ കുറിച്ചിട്ട്